ആ ആ പിന്നെ എന്താ നമ്മള് പെ ആഹ് അന്നെന്തേര്ന്നു പറ ആ ഞാൻ ഇന്നലെ പറഞ്ഞിലെ കേക്കില്ലേ
ഏ
എങ്ങനെ എങ്ങനെ
ആഹ് ആ അത് കേക്ക്ണ് ണ്ട്
ആ ഇന്നലെ ഞാനെ ഞ്ഞ
ആഹ് ആഹ് ആഹ് ആഹ്
ഞാന് ഞാൻ പറഞ്ഞില്ലേര്ന്നോ ഇവിടെ വിരുന്നാര് വന്നിരുന്ന്ന്ന്
ആഹ്ആഹ് ആ പറഞ്ഞിരുന്നു
ആഹ് തമിഴ്നാട്ന്ന് ആഹ് തമിഴ്നാട്ട്ന്ന് ആഹ് അവര് വന്ന് നല്ല ആളുകളാണ് ട്ടോ ആ അതെ അതെ നല്ല കൊറേ ആളുകൾ ഇണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ സത്യം പറഞ്ഞ ക്കി ആദ്യം ഭയങ്കരായിട്ട് നമുക്ക് ഷോക്ക് ആയി പോയിട്ടോ ഞാന് ഫസ്റ്റം പറഞ്ഞ കാരണം വെച്ചാ ഒന്നാമത് നമ്മള്ന്ന് പറയുമ്പോ എന്താ ഇവിടെ ഞാനും ഇക്കിം രണ്ട് മക്കളും അങ്ങനെ തന്നെ നമ്മള് ജീവിച്ചിട്ട് നമ്മള് പൊതുവെ ഇവിടെ വിരുന്നാര് അങ്ങനെയൊന്നും വരലില്ല്യല്ലോ അപ്പൊ അധികം ഇങ്ങട്ട് ഇത്രയും ആളുകള് ഒരുമിച്ച് ഇങ്ങട്ട് കണ്ടപ്പൊ സത്യം പറഞ്ഞാ ഈ സ അവസ് തിമ്മാനായപ്പൊ ഒരു ഷോക്കായി പോയി ഞാന് ആ കേൾക്കില്ലേ
പിന്നെ അവര്ക്കറിയില്ലായിരുന്നോ നീ പ്രെഗ്നന്റാന്ന്ള്ളത്
അവർക്കറിയാം ഉം അറിയായിരുന്നു
അ അ
ഉം അപ്പൊ എന്താ പറയ് വെള്ളുല്ല കുടിവെള്ളൂല്ല അപ്പം ൻക്കാകെ ടെൻഷനായി സത്യം പറഞ്ഞാ പിന്നെർഞ്ഞാല് ഞമ്മക്ക് കൊറച്ച് ഓസിഡിമ്പാടെ ഇണ്ടാക്മ്പം നമ്മക്ക് അവര് എന്ത് ചെ ചെയ്യ്ണോ നമുക്കൊരു ച്ച് നമുക്കൊരു താവോല്ലോ ആ ഒരു ഇത് ആ അപ്പൊ അവർക്കർഞ്ഞാല് ക്ലീനായിട്ട്ങ്ങട്ട് ഇരിക്ക്യ അങ്ങനെല്ല അവര് കൊറേ സഞ്ചി കൊറേ ബേഗ് കൊറേ അങ്ങനെ ഇങ്ങനെ ന്ന് പറ
ആ പിന്നെ എന്താറിയോ നമ്മളെ അത് ഓരോ നാട്ട്ക്ക് ഓരോ കൾച്ചറാന്നെനക്ക് തമിഴ്നാട്ടില് വേണെങ്കില് അവർക്ക് അങ്ങനെക്കെ നമ്മളിപ്പ ഫിലി മായാല് എന്തില് കണ്ടാല് അവരെ ആ ഒരീ രീതിയില്ള്ളെ ജീവിതാണല്ലൊ മ്മള് കാൺണത് അങ്ങനെണ്ടാവും
അവര് അവരെ വീടൊക്ക നല്ല വലുപ്പൊക്കെണ്ട് നല്ല വല്യ അവര് സിറ്റില് താമസിക്ക്ന്നവരാ പക്ഷെ എന്താചാല് അവര്ടെ വീട്ടില് വ ഏ ഒരു വാരി വലിച്ചിട്ട് ഒര് അത്ര ക്ലീൻഡ് അല്ലാന്ന് തോന്നുണു
ആ അതെ തെ വൃത്തിയില്ലാണ്ടെ ഒതുക്കി പൊറുക്കി വെക്കാത്തവരായിരിക്കും
ആ പിന്നെ പ്യുവർ വൈറ്റാെന്നും ആയിരിക്കില്ല അവരടെ പെയിന്റ് അപ്പ ആഹ പിന്നെ അവര് നല്ല വിദ്യാഭ്യാ സള്ളവരാണ് ട്ടൊ ആ ബീടെക്ക് ഒക്കെ കഴിഞ്ഞവരാണെല്ല ല്ലാവരും നല്ലായിട്ട് ഫ്ലൂവന്റായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട് നമ് ക്കാണെങ്കി അത് ഒപ്പിച്ചാനും കയ്യ്ണ്ല്ല ഹ ഹാ അങ്ങനൊരു മൈൻഡ് തമിഴാണ് അന്നൊ തമിഴ് സിനിമ കാണുമ്പ കൊറ്ച്ച് വിജയിന്റെ സിനിമ കണ്ടോണ്ട് എന്തെങ്കിലൊക്കെപ്പിക്കാനൊക്കെ പറ്റി
എടീ അവരെന്താ എന്തെങ്കിലും കാര്യത്തിനായിട്ട് വന്നതാണോ അതോ വെ വെറ്തെ വീട് വിസിറ്റെയ്യ് അങ്ങനെ വന്നതാ
അല്ല അവര് ആ ഫ്രണ്ടിന്റെ വയ എ സിസ്റ്റർക്ക് എന്തോ വെരിക്കോസ് ഉണ്ട്ന്ന് പറഞ്ഞു ഞരമ്പ് ആ അതിനെ ചികിത്സിക്കാനും വേ എന്തോ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്ന്ന് പറഞ്ഞു അങ്ങനെ വന്നതാ അത്
അപ്പൊ ഒരാൾക്കല്ലെ കാണിക്കാല്ലത്
ആ ട്രിപ്പ് പോലെ ആ അങ്ങനെ വന്നായിരിക്കും കാരണം അവർക്ക് അവി അ നമുക്ക് നമ്മആ അവര് അവരെ നാട്ട്ക്ക് പോവുമ്പോലെയിര്ക്ക്ല്ലോ അവർക്ക് നമ്മ്‌ടെ നാട്ടില് പോവും വര്ആന്ന് പറയിണ അപ്പ അങ്ങനെ പക്ഷെ അവർക്ക് പിന്നെ വന്നതിനേഷം ഏ അവർക്ക് ഭയങ്കര ഓല് ആയപ്പേക്കും ഉ ഈ സത്യം പറഞ്ഞാൽ രാവിലെ ആയപ്പോൊക്ക എന്റെ മൈൻഡ്കുറെ കൂളായി രാത്രി ആയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം പാത്രയാലും മോറീട്ടും ഇതാവണ ഇല്ല കെടക്ക് നിക്കാനോ ഇരിക്കാനോ ഒന്നുമ്മക്ക് കാല് നീട്ടാനും ആഹ് ഒരു ടെൻഷൻ ആയി അമ്മക്ക് പക്ഷെ പിന്നെ അവര് പോകാനായപ് പോകൂസബ് ത്യം പറ്ഞ്ഞാ നമ്മള് നമുക്കൊരു ഒരു ബോണ്ട് വരോല്ലോ
അതെ അതെ
ഉം അപ്പം എന്താ ഞാനെന്റെ ഫ്രണ്ടിനൊക്കെ വിളിച്ച് കൊറേ കരഞ്ഞിരുന്നു ഉം
അഹ് ശെരി അതെന്താ അങ്ങനെ അതൊന്നാണ് പ്രഗ്നെന്റ് ഇന്നും കൂടെയല്ലേ അപ്പ അതായിരിക്കൂല്ലെ നമ്മ നമ്മൊ ടെ ശരീരം കൊണ്ട് കഴിയും വേണ്ടല്ലാർക ത്തിനും
ആഹ് ആകൊരു ടെൻഷൻ ഇഞ്പ്പ എന്ത് രാവിലെ ദോശയൊക്കെ ഇണ്ടാക്കണംന്ന് പറഞ്ഞപ്പോ അപ്പെം ഞാനാകെ ഷോക്കായി ഇത്രയീ ആളുകൾക്ക് ദോശയോ ന്ന് വിചാര്ച്ച് ക്ഷെ പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞു
ഫുഡിനൊക്കെ
ഒന്നും ചെയ്തില്ല കാരണം അവര് ട്രാവൽ ചെയ്തൊണ്ടിരിക്കല്ലേ. അപ്പൊ അവർക്ക് ച ചായ ആഹ് ചായ ഉണ്ടാക്കി. ഈ സ്നാക്സും കൊടുത്തു ബേക്കറി ഐറ്റംസ് ബിസ്കറ്റ് അങ്ങനെ കാരണം അവര് ത്ര ചെയ്തൊണ്ടിരിക്കുമ്പെ ഹെവി ആയിട്ട് ഫുഡ്‌ കഴിച്ച അവർക്കെ ന്നെണ് അഹ് ബുദ്ധിമുട്ട്
അതെ അതെ
അപ്പോ അങ്ങനെ അത് കഴിച്ച് പിന്നെ രാവിലെ മക്കള്മക്കള് മദ്രസേക്ക് പോകുമ്പോഅവര് അങ്ങെനെ പറന്ന് പോകുമ്പോ അവർക്ക് ഭയങ്കെര ഇഷ്ടം അമ്മളെ ആഹ് മക്കളെ ഓക്കെ. അപ്പൊ അവര് പേര് വിളിച്ചിട്ട് എന്താ പറയാ സലാം ചൊല്ലിയിട്ട് പോങ്ക് എന്ന് ണ്ട്. അങ്ങനെ വന്ന് അവർക്ക് കുട്ടികളുടെ കയ്യിലൊക്കെ പൈസയൊക്കെ കൊടുത്ത്.
അതെ എത്ര രൂപ വച്ച് കൊടുത്തു?
ഒരു രൂപ ഒരാളുടെ കയ്യിലും അഞ്ഞൂറ് രൂപ ഒരാളുടെ കയ്യിലും കൊടുത്തു.
ശെരി അതാ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ?
ആര്ക്ക് ആര്?
ഞാൻ ആ അതെന്താ വെച്ചാ അവര് മദറിസ്ക്ക് പോവായിരുന്നു അപ്പൊ അവ ര് എന്നിട്ട് എന്റെ വലിയ മോളെന്തെയ്ത് അറിയോ അവള് മദറിസ്ക് പോവാണ് ഓള് വേഗം ബാഗ് തുറന്ന് സിബ് അതിക്കിടുക. ബാഗിലിട്ട് അപ്പൊ ഇവര് എനിക്കാണെങ്കിൽ നമുക്ക് ത്തോ അവരെ മുന്നിന്ന് ചോയിക്കാൻ വയ്യല്ലോ അപ്പം ഇവരേന്ന പറഞ്ഞു ഏയ് അവര് പോ പോവുകയല്ലേ അപ്പം തമ്മീലാട്ടോ പറയണ അവര് പോവല്ലേ ആഹ് അത് ഉമ്മാക്ക് കൊടു ക്കെ അത് വാങ്ങി വെക്ക് ന്ന് പറഞ്ഞെന്നോട് പിന്നെ ഞാൻ പറഞ്ഞത് വേണ്ടായിരുന്നുന്നൊ പറഞ്ഞു ഞാൻ കൊറേ
അപ്പൊ തിരിച്ച് കൊടുത്തൂടായി രുന്നോ വേണ്ടാന്ന് പറഞ്ഞി ട്ട്
അങ്ങനെയമ്മ കൊടുത്തില്ല എന്താ പറയാ പക്ഷെ അങ്ങനെ പറഞ്ഞു അങ്ങനെ പോയി പക്ഷെ എന്നട്ട് ഞാനത് എടുത്തുവെച്ചു അപ്പൊ ഇക്കണ്ടല്ലോ ആ പൈസേനെ പറ്റി ആഹ് പത്ത് നാന്നൂറ് രൂപ തന്നിട്ടുണ്ട്
ഓ സൂപ്പർ
പക്ഷെ എനിക്കപ്പ അപ്പ അവ അവർക്ക് ഭയങ്കര സങ്കടം കാരണം ഞാന് ത ഞാനും ആഹ് ആ ഇക്കൊക്കെ ഭയ്ങ്കരായിട്ട് കൺ സിഡറ് ചെയ്തപ്പോ അവര് ആഹ് പാപ്പാ ക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല മക്കക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലാന്ന് പറഞ്ഞ് അവർക്ക് ഭൈങ്കര വെഷമം.
അവരൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ വന്ന
അവര് ഇല്ല അവര് ഫ്രൂട്ട്സ് ആഹ് ഫ്രൂട്ട്സ് കൊറച്ച് ഫ്രൂട്ട്സ് കൊണ്ടന്നിരുന്നു
അത് ശരി
ക്ക് അവരത് പെട്ടെന്ന് ഓർത്തില്ല അപ്പം അത് അമ്മളായാലും ഒര് ഒരു യാത്ര ചെയ്തോണ്ടിരിക്കുമ്പ നമ്മുക്ക്
ത്തിയേന് ശേഷാണ് നമു ചിന്തിക്കാ ഒന്നും വാങ്ങീട്ടില്ലല്ലോ ഇനി ചെറിയ കുട്ടികളൊക്കെ ഇണ്ടെങ്കി നമുക്ക് ബ ബയങ്കരായി ഒരു എടങ്ങാറ് തോന്നുവല്ലോ ചെറിയ കുട്ടിയുള്ള വീട്ടിലോട്ടെക്കാ
പിന്നെ അവർ വിളിച്ചിരുന്നു അപ്പൊ അവർ ഭയങ്കര വിഷമാവും പ്രത്യേകിച്ച് ആ ഉമ്മാക്ക് ഭയങ്കര വെഷമം അപ്പ അപ്പാവക്ക് ഒന്നും വാങ്ങിട്ടില്ല വാങ്ങിട്ട് ഇല്ലന്ന് പറഞ്ഞ ഭയങ്കര വെഷമം ന്നിട്ട് പിന്നെ ഓര് ന്ത്ചെയ്ത് എന്താ പറയാ അപ്പൊ ഇക്ക പറഞ്ഞു ചെല അപ്പൊ ഇന്ന് ബാഗ് അവർക്ക് ഇന്ന് വാക്റ്റിസ് സ്കൂളല്ലേ അപ്പോഷോപ്പിംഗ്ഒന്നും കഴിഞ്ഞില്ലല്ലോ അപ്പൊ ബാഗ് വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ
വാങ്ങാൻ ഉണ്ടാവുംല്ലേ ബാഗും ബുക്കും ഏ അവർക്കോ
പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അപ്പൊ പറഞ്ഞു ആ ആ ആള് അവിടെന്ന് ആ ഫ്രണ്ട് അവച്ച ഫ്രണ്ട് പറഞ്ഞിരുന്നു അവിടെ അവിടെ വർ ഇക്ക് ഒരുഫാക്ടറി ണ്ട് ബാഗിന്റെ ഫാക്ടറിആണ് അവർക്ക് സ്വന്തമായിട്ട് അപ്പോ അവിടുന്ന് രണ്ട് ബാഗ് നല്ലത് നോക്കി ഇക്ക്ഞാന് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു കൊടുത്തയക്കാംന്ന് അപ്പൊ ഇന്ന് ചൊവ്വാഴ്ച ആയിരുന്നു പറ ഞ്ഞിരിന്ന് അപ്പ നീ എന്തങ്കിലും പ്പെ പിന്നെ ഇപ്പൊ പെരുന്നാൾ ഇട്ടത്തൊക്കെല്ലേ കിട്ടുകയാണെങ്കിൽ വാങ്ങേണ്ട ആവശ്യ വാങ്ങേണ്ട ആവശ്യല്ല കിട്ടാണേല് അങ്ങനെ വിചാരിച്ചു കിട്ടിക്കോളണ ന്നില്ല കാരണം അപ്പൊ അവര് നല്ല ആളുകളാണ് ഇനി മധുരയ്ക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും തിരി തിരിച്ച് വരണംഎന്തായാലും വരണം
ആ അങ്ങട്ട് പോകുന്നുണ്ടോ ഇങ്ങള് ഡെലിവറി കഴിഞ്ഞിട്ടാണ് പോണത്
ഡലിവറി കഴിഞ്ഞിട്ട്എന്തായാലും വരണം ന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്
അങ്ങനെയല്ലേ നമ്മളിപ്പോ പെ പെട്ടന്ന് കാണുന്നത് അവരായിട്ട് അടുക്കുമ്പോ അ അപ്പഴാണല്ലൊ നമുക്ക് അവരുടെ ആ സ്വഭാവങ്ങളും രീതികളൊക്കെ മനസ്സിലാവുക പെട്ടെന്ന് ഇപ്പോ ആർക്കായിട്ടും പറഞ്ഞിട്ട് കാര്യംല്ല ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും
ന്നെ പിറ്റേന്ന് പൊതപ്പ്തിരുമ്പുമ്പളൊക്കെ മ്മക്ക് ദേഷ്യം വരും ഇത്രയും തിരുമ്പാനുണ്ടല്ലോ അലക്കാനുണ്ട അത് നമു ആ പണിയോടുള്ള ഒരു ദേഷ്യം കൊണ്ടാണ്. അവരോടുള്ള ദേഷ്യല്ല. പക്ഷെ ആ പണിയോട് ഭയങ്കര ദേഷ്യം കാരണം ക്വ മറ്റേ ഇത് കോസടി അവരെടുത്ത് വിരിച്ചിരുന്ന് അപ്പൊ അത് മെഷീനിൽ അലക്കാന് കഴിയൊ ള്ളു അത് ഒണ ക്കാൻ കഴിയില്ല. അത് എടുക്കാനൊന്നും കഴിയില്ലാല്ലോ അത് ഞാൻ കൊണ്ടുവന്ന് അയലുമേലിട്ടപ്പോ അത് ഒന്നായി ടയല് പൊട്ടി വീണു ആകെ മണ്ണായിരിക്കാ നമ്മുക്ക് പെ ദേഷ്യത്തുമ്മെ ദേഷ്യം വരുവല്ലോ
ആ പിന്നെ നമ്മടെ നമ്മളെ ശരീരം കൊറച്ച് വീക്കും കൂടി ആണെങ്കി അമുക്കു ഒന്നിനും കഴിയൂലല്ലോ അത് എട്ക്കാഞ്ഞാലും ബു ദ്ധിമുട്ടാര്
ഉം അതെ അയെ അപ്പൊ ഇക്ക പറിം ആരും അനക്ക് കൂടി തരാനും പറ്റില്ല ഇന്നാ ഒക്കെ നിനക്ക് എടുക്കും വേണ അൻക്ക് പണി കൊറച്ച് എടുക്കല് കൂടുതലാണ് അറിം കാരണം വെറ്തേ പണിയെടുത്തോണ്ടിരിക്കും പറിം.
ശരി
അഹ് ചെ ഇപ്പ ഇനിക്ക് തോന്ന്ണ് കൊറച്ചെടായിട്ട് ഭയങ്കരായിട്ട് ഓ സി ഡി യാ അല്ലെങ്കി ഞാൻ രാ ആ രാത്രി ഫുളള് സിങ്കൊക്കെ ക്ലീൻ ചിയ്യ്ണ ഒരാളൊന്നും ആയിര്ന്നില്ല.
ആഹ് ആഹ്
ഇപ്പൻക്ക് അറീല ഇപ്പൻക്ക് ആ ഇ പ്പൊ ഞാൻ ഭയങ്കരായിട്ട് ഇക്കറീല ഇപ്പൊ ഒരോവറാണ് ന്ന് ഇൻ ക്കെന്നെ തോന്നും.
പ്രസവ് ആ വയറ്റിലുണ്ടാവുമ്പോ ഓരോരുത്തർക്ക് ഓരോ രീതിയാണെന്ന് പറയെല്ലോ ഇതുപോലെ ഇനിപ്പാ ആ രീതിയിലോട്ടാണോ മാറി
ആ അപ്പൊ ഇക്ക ഇന്നലെ പറയണ്ട് രണ്ട് ദിവസംത്തില് തൊടച്ചാ മതി പക്ഷെ ഈ പണി ആവശ്യയില്ലാതെ ഉണ്ടാക്കി ക്കിക്കൊണ്ടിരിക്കാണ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണൻക്ക് ഇക്കാനോട് ഞാനന്ന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഇൻക്കീ വന്ന ഇതും പണിയൊക്കെപ്പാടെ എട്ത്തിട്ട് ള്ളെ സ്ട്രെസ്സും ഒക്കപ്പാടായിട്ട് അപ്പൊ ആള് വേഗം സഹായിക്കും പക്ഷെ ആള് പോയിരുന്നല്ലോ അപ്പൊ ആള് വിളിച്ചാണ്ടിന്നോട് പറഞ്ഞു എന്താ പറയാ ഈ ഒന്നും എടുക്കേണ്ട ഞാൻ വന്നിട്ട് തൊക്കെ ഞാൻ മെഷീനിലിട്ട് അലക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കാന്നാല് ഓലെ പറഞ്ഞാല് ഇനിക്കുതന്നെ ചെയ്യണം
ആഹ്
ഞാനങ്ങനെ ദേഷ്യം കാണിച്ച് ഞാൻ അങ്ങനെ ചെയ്യും അന്നിട്ട് ആള് വന്നേനേഷ പ ഞാന് ഭയങ്കര കാലു വേദന അപ്പൊ കിടന്നപ്പോ ആ ആള് ഭയങ്കര കാല് കാല് ഭയങ്കരായിട്ട് തടവി തരല്
കേയറിങ് ആണല്ലേ
കേ കെയറിങേട്ടനാണ് കെയറിങ്ങേട്ടനല്ല കാരണം നമുക്ക് നല്ല ദേഷ്യ ദേഷ്യം വന്ന് ഇരിക്കല്ലേ അപ്പം ആ സമയത്ത് ആഹ് അതെ പിന്നെ രാത്രി ഞാന് ചിക്കൻ കറി ഇണ്ടാക്കിയപ്പോ അപ്പൊ ആളെ കാണാല അപ്പൊ ഞാൻ വിയാരിച്ച് ആള് ഫോൺമൽ കളിച്ചിരിക്കായിരിക്കും അപ്പൊ കൊറേ തിരുമ്പിയത് മടക്കാനുണ്ടായിരുന്നു അപ്പാ അതു ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ മെയിന്റേ വെക്കുന്നില്ല
അയ്ശരി എന്നാ ശരിട്ടോ ഞാന് വിളിക്കാം
ഓക്കെ